ഓ
ഹലോ ഹൽ- -
ആഹ ഇപ്പൊ കേൾക്ക്ണ്ടോ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ
ആഹ ഇപ്പൊ കേൾക്ണ്ട്
ആഹ്
ഹലോ ഇതെന്താവിടെ മൂ മ്യൂട്ടായ്ണോ ഒന്ന് കി ഹലോ ഒന്നുകിട്ടാ തേതെന്താ എങ്ങനെ ഇപ്പൊ കേക്ക് ണ്ടോ? ആഹ കട്ടായി പോയ്‌ ഇടക്ക് ഇടക്ക് കട്ട് വോയിസ് വോയിസ് കട്ട് ആാവുന്നന്താ? ആഹ കെട്ടായി പോവ്ന്ന്ണ്ട് ഇങ്ങൾതും പോവ്ണ്ട് വോയിസ് ആഹ എന്ത അറിയില്ല റേഞ്ചിന്റെ ഇഷ്യു ആണോ ഇവിടെ ഫുൾള് റേഞ്ച് ണ്ട് ഇനിയിപ്പോ മഴന്റെ പ്രശ്നം കൊണ്ടേ എന്തെലും ആണോ ഇല്യാല്ല്യാ ചോർന്നില്ല
ആഹ
അവിടെ അവിടത്തെ കഴിഞ്ഞോ
ആഹ ഞാൻ കഴിച്ചിട്ടില്ല ഇല്ല ഇപ്പ എണീച്ചിട്ടുള്ളൂ
ആ ഞാൻ കഴി ല്ല ഞാന് രാവിലെ ഒരു മെഷീനൽ ഇടല് കഴിഞ്ഞ് രണ്ടാമത്തരി ഇടുകയാണ് ആഹ
കൊച്ചു തെട്ടെ പകൽ രാ ന്ന് ഉറങ്ങാൻ പറ്റൂലല്ലോ ആ കുഞ്ഞ് നാല്പ്പന്നില കഴിഞ്ഞിട്ടുള്ളു
ഓ അത്ര ചെറുതാ
ആഹ്
ആ ശരി ഉം എന്റെ എല്ലാരും സ്കൂളിൽ പോയി നാല് പേരുണ്ട് വലിയ ആള് പത്തില്ല് രണ്ടാമത്തെ ആള് ഏഴില് അതിന്റെ താഴെള്ളത് നാല് പിന്നെ എൽ കെ ജി എല്ലാരും എൽ കെ ജിക്കാരൻ മൂന്നര ആവുമ്പോ വരും
ആഹ ഇത് ഭയങ്കര ചെറുതാ
ആ അതെ ഒരു ഒരാളന്നെ ഉള്ളോ
ആഹ ഒരാള ഉള്ളൂ
ആഹ് ശരി
കല്യാണം കഞ്ഞിട്ട് ഒരു കൊല്ലം ഇപ്പൊ ആ ഒരു കൊല്ലം ഒരു ആ ഒരു വർഷമാണെ രണ്ടു ദിവസം രണ്ടു ദിവസം മുമ്പേ പ്രസവിച്ചേ
ശരി ആഹ പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്
ഉമ്മ ഇക്കാക്ക പിന്നെ ഭർത്താവും കൊച്ചും
ആഹ ഇത്ര പേര്
ട്ടാണെങ്കിൽ കൊറേണ്ട് കേട്ടാ
ഏ ആശരി
അവര് അഞ്ചു മക്കളാ
ഓ നിങ്ങൾത്രാമത്താ
ഇത് രണ്ടാമത്തത് ഭർത്താവ്
ഏ വേറെ വലിയ ആള് വേറെ പോയതാ വീട്ടിൽ തന്നെ
വല്യ ആൾ പെണ്ണ് ആണ് കല്യാണം കഴിച് വിട്ട്
ആഹ
രണ്ടാമത്തത് ഭർത്താ ത്താവ് മൂന്നാമത്തത് ഒരു അനിയന ആ ദുസ്താവിന് പഠിച്ച ഇപ്പാ ഉസ്താദിന് കേറിട്ട് ട്ട് പള്ളിൽ പിന്നെ നാലാമത്തരു അനിയത്തി അവളെ നിക്കാഹ ഇവരുന്ന പന്ത്രണ്ടാംതി
ഏയ് അശ്ശേരി അപ്പൊ അത് വീട്ടില ഇഷ്ടം പോലെ ആളാണ്
അല്ല
ആഹ
പിന്നെ വാപ്പിച്ചു മരിച്ചപോയി ഏ ഉമ്മുണ്ട് ഉമാ ക്യാൻസറ
ആഹ ജോലിയൊന്നും ചെയ്യാൻ കഴൂല
ഇല്ല ഇല്ല കിടപ്പന്നെ എപ്പഴും പാ ഫ്ലൈവുഡിന്റെ കമ്പനി
ആഹ ആഹ ആഹ ആഹ
അ ഇത് പ്രസവിച്ചി ട്ട് ഇയ്നെ കാണിക്കാൻ കൊണ്ട് ചെന്നിട്ടുണ്ടായിന്ന് ആസ്പത്രിന്ന് എറങ്ങിയപ്പോ തന്നെ അങ്കെടുക്കാ പോയെ കാണിക്കാൻ വേണ്ടി അപ്പൊ ഇയ്നെ എട്ത്തി ട്ട് ഭക്ഷണ ഇല്ല കൈവേദന പത്ത് മിനിറ്റ് തെകച്ചെടുത്തിട്ടില്ലാന്ന് തോന്നണ്ട്
ഓ അത് ശെരി പിന്നെ അയിനെന്താ മരുരുന്നുണ്ട ടാബ്ലറ്റ് അതോ അവർക്ക് ഡയാലിസ് അങ്ങനെ എന്തേിലും
ഏ ഡയാല ആ ഡയാലിസ്സല വേറെന്തോ ചെയ്താർന്നേ
ഹീമോ
ആ അതന്നെ
അത് ചെയ്തോ
ആ അത് ചെയ്തരുന്നേ അന്ട്ടും ആഹ് മുടിയൊക്കെ പോയി എന്നിട്ട്‌ രണ്ടാമത് വന്ന് എന്നിട്ട് പിന്നെയും ചെയ്തു പിന്നെയും മുടി കെഴിഞ്ഞു പോയി ട്ടിപ്പ ചെറുതായിട്ട് വന്നട്ടിണ്ട്
ഉം ഉം അയ ശരി
പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി മരുന്നൊന്നും കൊടുത്തിട്ട് കാര്യം ഇല്ലാന്ന്
ആഹ് ശരി ഉം ഉം ഇപ്പൊ വീട്ടില് കിടപ്പില്ല
ആ കെടപ്പില്ല എന്നാലും ഇതാക്കണ്ട് അത് ഉമ്മിച്ചിട ഉമ്മ അവിടെ
ഏ അയിശെരി ആ ഉമ്മാക്ക് വയി കയ്യോ
ആ ഉമ്മ കയമ്മ അത്യാവശ ആരോഗ്യമുള്ളതാ
ഏ അശരി ഏഹ നമ്മതില്ലോ ആ അത് ശരി അതോട് സുഖമായിട്ട ക കൈ മഴത്തിലേ ഒന്നു അറിയണ്ട പുതച്ച് മൂടി കിടക്ക പ്രസയിച്ചടുക്കുന്നൊണ്ട്
ഏ അവിടെ ചെന്ന് വിചാരിക്ക എന്താ അവിടെ ചെന്ന അത് വിചാരിക്കണ്ട
ആവശ്യ അതെല്ലാവർക്കും അങ്ങതന്നെല്ലേ നമ്മളെ വീടിലാവുമ്പോ അങ്ങനെ അപ്പുറത്തെല്ലമ്മ അവിടുത്തെ രീതി
അതന്നെ
ഉം എനിക്കിവിടെ ആരുല്ല കേട്ടോ ഞാൻ തന്നെയ ഉള്ളു പക്ഷെ ആഹ് ഇണ്ട് അമ്മായിമ്മ മരിച്ചിട്ട് ഏഴു വർഷായി ഹസ്ബന്റും ഞാനും കുട്യളും തന്നെയള്ളു
ആ ഉമ്മ അല്ല ഇത്താന്റെ
എന്റെ വീട്ടില് രണ്ട് ബ്രദേഴസ് ഒരു സിസ്റ്റർ ഉമ്മാ സിസ്റ്ററിന്റെ കല്യാണം കഴിഞ്ഞു ബ്രദേഴ്സ്ക്കെ കല്യാണ കഴിഞ്ഞതാണ് ഉമ്മയും ഉപ്പല്ലേ അവിടെ
ആഹ്
ഉം വല്ലിയാൾക്ക് രണ്ട് കുട്ടികള് രണ്ട് പെൺകുട്ടികള് ചെറിയൾക്കൊരാൺകുട്ടിണ്ട് വെല്യ ആൾക്ക് രണ്ടു ഓപ്പറേഷൻ ആയിന്നു ഇപ്പൊ മൂന്നാമത്തെ വിശേഷം ഇണ്ട് ചെറിയ ആൾക്ക് രണ്ടാമ വലിയ അതിന്റെ ചെറിയ കുട്ടിക്ക് ഒന്നര വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ അതിന്റെ താഴെ തന്നെ വീണ്ടും ഇണ്ടായി അങ്ങനെയൊക്കെയാണ് ആഹ്
അങ്ങനെ അവൻ നോക്കാൻ ബുദ്ധിമുട്ടല്ലേ
ആ അത് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പക്ഷെ എന്താപ്പ ചെയ്യ ഒന്നു ചെയ്യാൻ പറ്റൂലല്ലോ ആഹ ഒന്നു ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊപ്പ അങ്ങനെ പോണണ്ട് കൊഴപ്പൊന്നുല്ല്യ പിന്നെ ഓൾക്ക് കൊപ്പൊന്നുല്ല്യ അങ്ങനത്തെ പ്രശ്
ഏ അവർക്കില്ലാക്കിൽ പിന്നെ ആർക്കാ കൊഴപ്പം
ഉം പക്ഷെ ഇണ്ടാവാൻ പാടില്ലന്നല്ലേ സ്റ്റിച്ച് വികസിക്കന്ന പറഞ്ഞിട്ട് പക്ഷെ ലാസ്റ്റിക്ക ആ അതൊക്കെ വരിക ഇപ്പൊക്കെ ഒരു ബുദ്ധിമുട്ട കാര്യ പ്രശനങ്ങളൊന്നുംല്ല
അങ്ങനെയാണ് പക്ഷേ എന്തയാ അയിന് പിന്നെ ഒന്നും പറയാൻ പറ്റൂലല്ല
ആ ഇപ്പോക്ക് ഒരു പ്രശ്നവും ഇല്ല ഇനിപ്പ അത് വിചരിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടന്നോൾക്ക് ഇപ്പല്ല ഇപ്പൊ പ്രശ്‌നൊന്നുല്ല അങ്ങനെ പോട്ടെ അല്ലാപ്പൊ എന്നും പ്പാര പിന്നെ മ്മ ഉണ്ടല്ലോ ഉമ്മാക്കെ കുഴപ്പല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വല്യ രീതിയിലുള്ള പ്രശ്നങ്ങളല്ല ചെറുതായിട്ട്ള്ള സാധാരണ നോർമലായിട്ടുള്ള വേദന മൈഗ്രൈൻ തലവേദനെക്ക്ണ്ട് അപ്പൊതിന്റെ പ്രശ്നംക്കെ ണ്ടായിട്ട് പ്രനങ്ങളൊന്നുല്ല മ്മന്നേണ് ആ ഫുൾ പണിമ്മന്നെ ഹ് ഹ് ഹ് എല്ലാ ജോല്യും അടിച്ചു വാരി തൊട്ച്ച് ചെറിയാൾക്കും അങ്ങനെ തന്നെ ഓക്ക് ണ്ട് പോയി അപ്പൊ അതിന് റെസ്റ്റില്ല
ആ
ക്രസ്റ്റിലെ അറസ്റ്റ്കാരാണ് എല്ലാരും നമ്മക്കൊന്നും റെസ്റ്റ്നിരിക്കാ വയ്യ എന്താന്നറീല ഓക്ക് ഊര വേദന ണ്ടായാണ്ട് അങ്ങനെ പോയതാ
ബ്ലീഡിങ്ങ
ആ ബ്ലീഡിങ്ണ്ടായിന്നു ചെറുതായിട്ട് പിന്നെ ഊരവേദനക്കായിട്ടങ്ങനെ ചെറുതായിട്ട് ബ്ലീഡിങ്ങുള്ളു പക്ഷെ എന്താ അങ്ങനെ പോകാനുള്ള കാരണം അറില്ല പോയി അത് വിധിച്ചിട്ടില്ല അപ്പൊ പോയി വിധിച്ചതല്ലേ ണ്ടാവു അതായിരിക്കും അതങ്ങനെ പോയി അപ്പൊ ഓളുണ്ട് റെസ്റ്റില് അങ്ങനെ ഇവിടെ കൃഷി ഇവടെ ഞമ്മക്കില്ല പക്ഷെ ഞമ്മക്ക് ഇപ്പറത്തെന്നെ വയല്, പാടം അതൊക്കെ ക്കേണ് അപ്പമ്മക്ക് കൃഷി ഇഷ്ടം പോലെ അവിടെണ്ട് നെൽകൃഷി- ക്കെണ്ട് വെണ്ട, പയറ്, ചീര, പച്ചച്ചീര, ചോപ്പു ചീര അതൊക്കെണ്ടവടെ അവിടെല്ലാ വകയുണ്ട് കാനാനും രസാണ് പക്ഷെ ഞമ്മക്ക് വിട്ന്ന് കിട്ടലും ണ്ട്ട്ടോ നമ്മളിങ്ങനെ വേണന്നൊക്കെ പറ ആ പിന്നെ ഇത്ണ്ടാവൂലേ തെരവ് ചെ ചെറിയതൊക്കെ അത് തെരും പിന്നെ നല്ലതെന്നെ പറ ക്കുമ്പോല് തെരും മ്മക്ക് അങ്ങനെതെര്ല് ണ്ട് പിന്നെ ആവശ്യ പിന്നെ അത് പോയി വാങ്ങൊക്കെ ചെയ്യാ നമ്മള് പോവാൻ മടിച്ചിട്ടിങ്ങനെ നിക്കും ആ അവിടെ തെരും ക്യാഷൊടുത്ത് വാങ്ങിക്ക
ആ ആ ആ
പച്ചക്കറി കിട്ടും അതൊക്കെ കറക് കണക്കെന്നേണ് കാരണെന്താച്ചാല് പിന്നെ അതൊക്കെ ഇപ്പ മരുന്ന്ടിച്ചിട്ടു
ഏ
അല്ലാണ്ട് ഹ് വീട്ടിൽ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കണതറിയ വീട്ടിൽ ണ്ടാക്കുമ്പോൾ ഞമ്മളെ ഇഷ് ശെരിക്ക് ണ്ടാവണെങ്കിൽ മരുന്ന് എന്തേലും അടിക്കണ്ടേ അല്ലെങ്കി പുഴുക്കള് കൊത്തി പോവും ഇവരും അങ്ങൻത്തന്നെ മരുന്നടിച്ചിട്ട ണ്ടാക്ക്ണ് നമ്മളത് വാങ്ങിക്കല്ണ്ട്
ഹലോ
വകായിട്ട് കൊറച്ച് കിടിയല് ഞമ്മക്കത് വെറുതെ കിട്ടിയാ മതിയല്ലോ പറിയ ഹ് ഹ് ഹ് എന്തെങ്കിലൊന്ന് കിട്ട്യാല് ആ കുട്ടിയൊ
ഏല്ലല്ലാ കുട്ടി കരഞ്ഞിട്ട് പ്പ താ ഇടുത്തോണ്ടിരിക്ക
ആ അതെന്നെ ഒഴിവുണ്ടാവൂലല്ലേ
രാത്രി ഓളൊർങ്ങും എനിക്കൊറക്കം വരണ്ടേ
ഏ നേരെ തിരിച്ചാ ഹ് ഹ് ഹ്
ഹി ഹി ഹി കൊച്ചറങ്ങും ഞാനൊറങ്ങൂല ആഹ ഇതിനൊർക്കുണ്ട് കൊഴപ്പില്ലാഒറോകേണ്ട് ണ്ട് മൂന്നും മണി നാല് മണി വരെക്കെ ഉറങ്ങിക്കളൂ അത് കഴിയുമ്പോ പിന്നെണീക്കള്ളൂ
ഓ ന്നിട്ടാപ്പൊ ഫുഡെഴിച്ച്ണ്ടാണ്ട്
ആഹ്ം
നമ്മൾക്കൊന്നും അയിന് പറ്റൂല ഹ് ഹ് ഞാനൊക്കെ പ്രസ.. സഹിച്ചെടുക്കുമ്പോ കുട്ടിയെൾക്ക് ഒർക്കേ ഉണ്ടാവൂല അതാ ആ കുളിപ്പിച്ച ആ ഒരു സുഖത്തില് ഒരു പത്ത് മിനിറ്റെക്കെ ഉറങ്ങിയാ ഉറങ്ങും അത്രക്കതന്നെ ഉറക്കെള്ളൂ.
ആഹ
പിന്നെന്താ?
പിന്നെന്താ അവിടെ കോഴി ച്ചൊക്കെ കെക്ണ്ടല്ലോ കോഴിയൊക്കെണ്ടാ
അത് അപ്പുറത്തെ വീട്ടില്. നമ്മക്കില്ല നമ്മുക്ക് വേണ്ടാ, ശല്യത്തിന് ഇവിട്ത്തെ അപ്പുറത്തൊക്കെ ഇണ്ട് ഇഷ്ടം പോലെ
ആഹ് എന്നാ ശരിയാ ഞാൻ വിളിക്കാട്ടാ ആഹ് ആഹ് ആഹ്